എവടെ ചെങ്ങായി അന്ന് വിളിച്ച് പോയതാണല്ലേജ്ജ് പിന്നെ അ ഡ്രസ്സുംല്ലാലോ?
ന്നട്ടോ ആ ഞാൻ കൊറച്ച് തെരക്ക് കൂടി പോയി- ഞാൻ അമ്മള് - ഇന്നലെ-
ഞാൻ ഇപ്പൊജ് ഇപ്പ വിളിച്ചു ഇപ്പൊ വിളി ച്ചു ന്ന് കര്തി അങ്ങനെ കാത്ത്ന്നു കുറച്ചീസം പിന്നെ അന്റെ ഒരു അഡ്രസ്സുല്ല-
നമ്മള് കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ബിസിനസ് ചെർങ്ങനെ ഡൗൺ ആയി അപ്പൊ ആകെ പ്രശ്നങ്ങളൊക്കെ പെട്ടിട്ട് ഇപ്പൊ ഒക്കെ നിർത്തി എടുത്തൊണ്ട് നിക്കാണ്- അത് ഇപ്പോ ആരെയും ഒന്നും മെന്റ് ആക്കിട്ടില്ലേന്യയെള്ളൂ- പൊടീ-
ഏ- അല്ല ഞനന്നാ പറഞ്ഞ സാ അതെന്തായി വണ്ടി അവ് തീരുമാനേ വല്ലോ നടക്കോ?
അത് ഞാൻ മറന്നിക്കേയ അയ്യോ മാറന്നിരിക്കുവല്ലേട എള്ളു കുടി ഇജ്ജ് എന്തായാലും ഒരു കാര്യം ഉണ്ട് നാളെ ഇങ്ങട്ട് വാട്ടെ നമ്മള് നല്ല- പരിചയമുള്ള ഒരു ആടത്
ആ ആ
ഏ നമ്മക്ക് സെറ്റാക്കാം അവിടുന്ന് അതല്ല ഞാ- പിന്നെ ഇജ് ഏതോ വണ്ടിമെന്ന് വീണുന്നൊക്കെ കേട്ടു ആ ആ എന്തിയെ
അത് ചെറിയൊരു ആക്സിഡന്റ് അത് ചെറുതായിട്ട് ഒന്ന് അമ്മക്ക് ഏകേതി അമ്മക്ക് വന്നു അത്രേ ഉള്ളു അതൊക്കെ ഇപ്പോയില്ലല്ലോ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ മാസേനു ഇപ്പൊ വന്നപ്പോ അയിന്നൊക്കെ റിക്കവറയ്ത് ഇപ്പൊ നോർമലായി പയേ പോലത്തന്നായി എന്താപ്പോ ഞമ്മക്ക് അന്ന് പറ- ഞ്ഞതെയ്
ആഹ് അല്ല ഇജ്ജ് ഇത് മോഡല് നോക്കണോ വണ്ടി
ആയിരത്തി ഇരുപത്തി രണ്ട്
ഉംമ് വണ്ടി ഏത് കാറോ ബൈക്കോ
ബൈക്ക് കാറ് ഞമ്മടടുത്ത് ഇണ്ടല്ലോ
ല്ലേ ഒര് ഓർമീല്ലേ കൊറേആയിലെ
ഇങ് ഇങ്
മ് ഞമ്മക്ക് നോക്ക അനക്ക് ഏത് വണ്ടിമക്കാ താല്പര്യം
ഞമ്മക്ക്പ്പെന്താ എന്താ മൈലേജ് കിട്ടണ സ്പ്ലെൻണ്ടറോ അതേപോലെ ഷൈൻ യൂണിക്കോണോ
വിൻറേജ് ഒന്നും വാണ്ടേ
വിന്റേജ ഒന്നും വാണ്ട എന്തിനാ കൊറേ വിന്റേജ് നമ്മക്ക് നമ്മളെ കാര്യങ്ങള് നടന്നാ മതി. റേഷം ബസോ റേഷം റോയോ
ഇ കാലം വെച്ചോണ്ട് അ വരയാണ് ഫുള് വിൻഡേജി പ്രായവ്യത്യാസം ഒന്നൂല്ലല്ലോ ഇപ്പൊ വിന്റെജ്
നമ്മളെ പ്രായത്തിന് പറ്റ്യേതന്നേണ് പത്ത് ഇരുപത് വയസായ നമ്മക്കൊക്കെ ആ പ്രായൊക്കെ തന്നെണ്
ഹു ഹും
മ്
മ് അല്ല നമ്മളെ അന്നത്തെ
ട്രിപ്പ്ല്ല ട്രിപ്പിന്റെ അ അതും പറയാനപ്പോ ഞാനോന്നാമത് വിൾ ച്ചത് കാരണന്തേച്ചാല് ട്രി പ്പ് ഏകദേശം ഓക്കേണ് സംഭവം എന്ത്ച്ചാലേ മൂന്നാർ ച്ചാ ഒരു പതിനേഴ് ആളുണ്ട് ബ്ട്ന്ന്
ആഹ്
സൂര്യേ പിന്നെ വേറ ഒരു സ്ഥലം പറഞ്ഞിലെ മൈസൂര്ക്ക് മൈസൂര് മറ്റു സ്ഥല ജ്ജ് പറഞ്ഞത്ച്ച് ഓർമ്മല്ല മൈസൂര്ക്ക് ഞാൻ ചോയ് ച്ചപ്പോ ഓലറഞ്ഞു മൈസൂര് കൊറേ പോയതല്ലേ. ആ ർഞ്ഞിട്ട് ഓല് അ ധികാളൊന്നഴ്നിന്നില.
അതമ്മക്ക് ഒരു കാര്യം കാട്ടിയാലോ.
പിന്നെ ഞാന് അന്നോട് പറഞ്ഞിലെ ഇന്ത്യന്റെ പൊർത്ത്
ആഹ്
ഇന്ത്യന്റെ പൊർത്ത്ക്ക് നോക്കിയപ്പോ എന്താ അപ്പൊ ഓലെന്താട്ടു അറിയൊ ആകെ ഏഴാള്ണ്ട്. ഇന്ത്യന്റെ പൊർത്ത്ക്ക്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് പ്പൊ പതിനേഴാള് പതിനേഴാള് ആഹ് പതിനേ ഴാളില്ല തില് ഞമ്മക്ക് മൂന്നാർക്ക് പോയാലോന്ന് ഇങ്ങനെ തീരുമാനിച്ചു.
ഉം
അതപ്പോ ഞാ അൻക്ക് പിന്നെ വുൾച്ചാ കര്തി പിന്നെ അങ്ങനെ പോയി. പിന്നെ ഇജ്ജും വിൾച്ചിണത് കണ്ടില പിന്നെ ലാസ് റ്റിപ്പോ ഫൈനൽ തീരുമാനയപ്പഴാ ഞാൻ അൻക്ക് വുളിച്ചത്.
ഉം ഹോനെന്തായാലും ഒട്ക്കായാലും ഞാ ഒട്ക്കായാലും റെഡിയാ. വൺ ണ്ടി ഞമക്ക് കിട്ടും. വണ്ടി സീനില്ല.
ആഹ്
ഉം
ആഹ് നമ്മുക്കൊരു ഡേറ്റ് നോക്കീട്ട് അങ്ങട്ട് തീരുമാന്ച്ചാ
ഉം
മ്
എന്നിട്ട് ഇപ്പൊ പെരപ്പണി ഒക്കെ കയ്ഞ്ഞോ അന്റെ
പരപ്പണി ഒക്കെകഴിഞ്ഞു പെരപ്പണ്യക്കെ ഫുള്ള്പണിയയ്ഞ്ഞിട്ടില്ല നി ടൈലും പണിണ്ട് ബാക്കില്ല പണിയൊക്കെ എങ്ങനെ ഏഹ് ആഹ് ബഡല്ലെ ടീമിനന്നെ ഉം പത്ത് പയ്നെട്ട് ഇരുവ വർഷം ഒക്കെ എയ്ച് പീരൻസ് ല്ലെ ടീമിനന്നെ ഓൽക്കൊട്- ത്ത്ക്കണത്
ഉം ഏനി ക്കെ എൻറെ വീടിന്റെ മുന്നില് അലങ്കരിക്കാൻ കൊറ്ച്ച് ചെടികൾ വാണംന്ന്ണ്ട് ഇവിടന്നും നല്ല ഷോപ്പില്ല അന്റെ ആടെ എടേലൊക്കെ ഉണ്ടോ
നമ്മളവടെ അറീണതേച്ച് ഞമ്മക്ക് അറിയണതായിട്ട്ല്ല ഒരു കടല്ല അന്വേഷിച്ചണ്ട്യരും ഇവടെ പരിചയത്തിൽ ഇപ്പൊ ഒരു കട ഇല്ല ഇനിയിപ്പൊ അന്വേഷ്-
ആഹ് എനിക്ക് കൊറ്ച്ച് ഭംഗിയാക്കാന്
ഉം ഞമ്മള കമ്പനിക്കാരന്റെതൊര് പെരീല് ഇതേപോലെ അടിപൊളായിട്ട് ചെയ്യുന്ന ഒരു ടീമ് ന്നാള് അറിഞ്ഞുഇങ്ങനെ അത്പോലെ ചെയ്തന്ന്ണ് ഞാൻ ഓലെ നമ്പർ എങ്ങാനും കിട്ടുകയാണെങ്കില്
ഉം ഉം
സംസാരിച്ചോക്കെ പക്ഷെ പെരും പൈസക്കുട്ടോ ഓലട്ത്ത് ഏ
ആഹ് ഞാൻ ഇപ്പെ നാട്ടി ട്ടില് ഇൻണ്ട്ട്ടോ ഞമ്മക്ക് നാളെ കാണാ
ഏ നാട്ടിലുണ്ടോ
ഉം പിന്നെ നമ്മള പയേ മറ്റേ പെയേയോക്കെങ്ങനെ അവസ്ഥ ആഹ് നല്ല വെള്ളാ
ഞമ്മളെ പോയെ നമ്മളെ പോയേകെ അടിപൊളിയല്ലപ്പോ പാലൊക്കെ കൊണ്ടാർന്ന് പുതിയ
ഏ ചാടാനൊക്കെെ നല്ല ക്ലൈമറ്റ് റ്റ
പണ്ടത്തെ ആ വൈബൊന്നുല്ല
ആ അല്ല ഒന്നു പോവാന് മയക്കാലത്തല്ലേ വെള്ള ണ്ടാവാൺച്ചാ മേലേത്തത്ത് എന്ത്ത്താ ഫുള്ള് കാരല്ലേ
നമുക്ക് മയക്കാലത്ത് നമ്മള് ആദ്യം നമുക്ക് ട്രിപ്പിന്റെ കാര്യ
ട്രിപ്പ് നമ്മ ൾ ഓൾറെഡി സെറ്റ ആയ മാര്യല്ലേ ഇഞങ്ങോട് പോയാ മാത്രമേല്ല ട്രിപ്പ്
ഉ ഉം നമ്മളെയ് കളി എടുക്കണ്ട് അനക്ക് പണ്ടത്തെ ടച്ച് ഉണ്ടോ ഞമക്കൊരു
ടച്ച് ഞമ്മളെക്കെ കളിച്ചിട്ടും കൊറേ യായി
ക്കെ കളിട്ക്ക
കലിഡിത് കളി ഡ് ത്ത് കാണ മുക്ക് എവിടേലും ഒരു ലീഗിലോ ടൂർണമെന്റലോ ഒക്കെ ചേരാ ഒക്കെ തിരിച്ച്ട് ക്കാ ണ്ട്
ഉം ഗയിം ഗെയിമിന്റെ ലീഗ് നടക്ക്‌ ണ്ട് പന്തിന്റെ അടിയോടടി ഇജ് ഗെയിമ് കളിനി ത്യോ പോ
ഏയ് ഗയ്മളിയോ കൊറച്ചിസത്തിന് നിർത്തിവച്ചീന്നു വീണ്ടും തൊടങ്ങി ആഹ് അന്നൊടുപറഞ്ഞില്ലേ ബിസി നൊ ഡൗൺ ആയപ്പത്തെനൊക്കെ ആ പിന്നെ പ്പോവല്യ സീനില്ല ഇപ്പോള്ങ്ങനെ
നസ്സ് തൊടങ്ങിയ എന്താ ക്കറെഅപ്രായം ബിസിനസ്സ് എന്താ പാട് ഇച്ചും തുടങ്ങണംന്നൊക്ക ണ്ട് ബിസിനസ്സ്
ബിസിന സ് ക്ലച്ചായി കിട്ടിയ അടിപൊളിയാ കയറിങ്ങനെപ്പോ പക്ഷെ ഡൗണ് ആവാൻ പത്
ഞമ്മക്കൊരു ബിസ് നസ്സ് തൊടങ്ങിയാലോ. ഇജന്താ നമക്ക് എന്ത് ബിസ്നസാ തൊടങ്ങാ എന്ത് ബിസ്നസ തൊടങ്ങാ ഒരു ചായന്റെ ബിസ്നസോ.
മ്മക്ക് ന്തെലേക്കെ തൊടങ്ങാം നമ്മടെ നാട്ടിലും. ഇപ്പ എന്താ സാധനത്തിന് കമ്മി. അത് തുടങ്ങാ അ നല്ലൊരു ക്ലച്ച് കിട്ടും..
നമ്മടെ നാട്ടിലിപ്പോൾ നൈറ്റാച്ചാ നമക്കൊരു ചായെന്റതാട്ട് തൊടങ്ങാം.
ആ.
അല്ലെങ്കി പിന്നെ എന്താ മ്മള് കുറച്ച് മധുരൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോ കസർലബാൻ സൈൻ ലബാൻ അതിനെ പറ്റിയില്ല അങ്ങനത്തെ സാധനല്ലെ അയിന്റെക്കെ വെറൈറ്റി ആയിട്ട് എങ്ങനെലും തൊടങ്ങാൻ പറ്റുച്ചാ, അങ്ങനൊക്കെ നോക്കാം.
ആ ആ ആ ഫുഡ് ഉണ്ടാക്കാണെ നല്ലാണ്.
ഉം ഫുഡേ രാത്രി കാര്യായ് ട്ട് പൂവൊള്ളൂ അല്ലാതെ പ്പൊന്നും. നടക്കുന്ന് തോന്നണില്ല.
ആ ഞമ്മക്ക് അയ് പ്ലാൻ ചെയ്യാ വേറെ ആരെങ്കിലൊക്കെ ഉണ്ട് പറഞ്ഞിനു
ഞാനി ഇബ് ഏ ഇപ്പം നെലവില് ആര്പ്പാെ അങ്ങനെ പർഞ്ഞൊന്ന്ല്ല ഞ്ഞ് ചോയ്ച്ചോക്ക് ഞമ്മക്ക്പ്പോ ആൾക്കാരൊക്കെ വ്ടെണ്ടല്ലോ ആഹ് പിന്നെപ്പെന്താ ജ് ഞാന പർഞ്ഞെ നോക്ക്ട്ടോ വണ്ടീന്റെ കാര്യം
ആഹ് വണ്ടി ഞമ്മക്ക് ചെയ്യാ ഞമ്മക്ക് ജ് നാളെ വരാം പറ്റാണെങ്കി വാവേ നമുക്കാെന്ന് പോയാേക്കാ
ആഹ് ആഹ് ഇജേതായാലും നാട്ട്ല് ല്ലേ ഞമ്മക്കേ
ഏ അൻക്ക് അൻ ക്ക് ഏ വല്ല മഹാഗണിന്റെ മരോം കിട്ടോ തടി
തട്യോ ഏ
എനിക്ക് രണ്ട് മൂന്ന് ഒര് മൂന്ന് കട്ടില് ണ്ടാക്കാൻല്ല സൈസ് വാണം
ഫർണീച്ചർനാ
കട്ടില്ണ്ടാക്കണം
ഉം അന്വേഷിക്കേണ്ട്യെരും
ഉം ഇജൊന്ന് നോക്ക് ഞാനെ പെര്ന്റെ മേലെക്കാെന്ന്ട്ക്ക്ണ്ടേ
ആഹ് ആഹ്
ഇതൊന്ന് സെറ്റാക്കാനെ
ഉം ഉം ഞാന് അന്വേഷിച്ചിട്ട്. പർഞ്ഞ മത്യോ.
ആഹ് ജ്ജ അന്വേഷ്ചോക്
ഞമ്മക്ക് പറ്റ്യയ വല്ല പണിയെന്തേലും കിട്ടാ വല്ല വകുപ്പുണ്ടൊ എർണാകുള നമ്മള്പ്പോ കാര്യ ഇപ്പൊരു പണില്ല. പണിപ്പോ ഏകദേശൊക്കെ നിന്ന മട്ടാണ്
പണി ഇപ്പം വടേ ഇവിടെരു ഷോറൂമില് എന്തോ വേക്കൻസി കേട്ടിനി ഞാന്
ഏഹ് എലക്ട്രീഷ്യൻ്റെ അതോ
മറ്റേ കിവി കിവിന്റെ കമ്പനില്ലേ
ആഹ് ആഹ്
ആഹ് കമ്പനിലെന്തോ ആഹ് ഷോറൂമിലെന്തോരു വേക്കൻസിണ്ടായിനി ആഹ്
ഓലെ എന്റെ എച്ച് ആറിന്റെ നമ്പർ അങ്ങനെ എന്തേലും ഉണ്ടോ നമ്മുക്ക് നമ്മളെ സീ യു ന് അയച്ച കൊടുക്കാന്
നമ്പല്ല എന്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടാണോ ഓനോട്‌ ചോയ്ച്ചിട്ടാണെങ്കിൽ ഞാന് ഡീറ്റെയൽസ് ഒക്കെ വി ഇട്ടര ആ എന്റെ ഫ്രണ്ട് ഒരാവിശ്യന്റെ അടുത്തായി ആള് കേറിക്ക്‌ണോന്ന് ഇഞ്ഞി അറിയൂല ഞാൻ ഒന്ന് വിളിച്ച് നോക്കിട്ട് പറയാ
ആ തിരായിട്ട് എന്തേലും നോക്കണം അപ്പൊ ഇങ്ങനെ നടന്നിട്ട് ഇപ്പം എന്താ കാര്യം
ഇല്ലെങ്കിൽ ഞാന് നോക്കട്ടെ ഏതാലും ഇവിടെല്ലേ ഇവിടെ കൊറേ വെക്കൻസികൾ ഇണ്ടായി ചെലപ്പോ വോക്കൻസികള് കൂടുതൽ ഉണ്ടാവും പക്ഷേ റ്റേ ഫണ്ട് കമ്മിയ്കാരം അതാണ്
ഇജ്ജ് ഞമ്മക്ക് ഇത് നോക്കട്ടോ വണ്ടി കിട്ടോ നോക്കി നമുക്ക് വേഗം ട്രിപ്പ് ഏതാലും നോക്ക നമ്മക്ക്
ഇപ്പം വണ്ടിയൊക്ക സെറ്റാണ് ആണ് ആൾക്കാരെ കിട്ട ഫണ്ട് കിട്ട
ഇജ്ജ് ഞമ്മക്ക് നാളെ ന നാളെണ്ടല്ലോ നാളെ നമുക്കൊന്ന് എല്ലാരൊടും ചോയ്ച്ചോക്കാം ന്നാ പെട്ടന്നണ്ട് തീരുമാനം ഉണ്ടാക്കി ഒറ്റ പോക്കണ്ട് പോവ അല്ലാതെ കുറേ വാരി വലിച്ചിന്ന ഒരു പരിപാടി നട കുല ഒറ്റതില് ഒറ്റ പൂ ക്ക് പിന്നണ്ട് തീരുമാനിച്ച ഇത്ര ദിവ
എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് ഞാനങ്ക വിളിക്ക ഞാനേ
അ അ ആയിക്കോട്ടന്ന
ഉ നക്കെ